കേൾക്കുന്നില്ലേ
ഏഹ് ആ കേക്കുന്നുണ്ട്
ഹ് ഹാ എ എന്തൊക്കെ വിശേഷം
നല്ലത്
ഉം ഭക്ഷ്ണൊക്കെ കൈച്ചോ
ഏഹ് ഇല്ല ഭക്ഷണം കൈക്കാൻ ആവുന്നേള്ളൂ
അതെ ആഹ് മയല്ലല്ലൊ. എങ്ങനില്ല കൈച്ചിട്ടില്ല കൈക്കണം
ഉം ഏഹ് ഇല്ല രണ്ടൂസായിട്ട് നല്ല മയൊക്കെണ്ടായിര്ന്നു ഇപ്പൊ കൊർച്ച് കൊറവിണ്ട്
ആഹ് അതെ ഇന്നൊകെ ഇനൊകല്ല വെയിലാണ് ഇന്നും ഇന്ന ഇന്നലെ ഇതേമാര്ക്ക് രാവിലെ കൊർച്ച് നേരം മഴ പെയ്തു. പിന്നെ ഉ ആഹ് അയിന് ശേഷൊക്കല്ലെ വെയ്ലാണ് ഇന്നും തെന്നെ നല്ല ചൂട്ല്ല വെയിലാണ്.
മക്ളൊക്കെ സ്കൂള്ള് പോയോ.
ആഹ് ഓല് പോയി ഓല് സ്കൂൾകോയ്ലേ മക്കള്
ഏയ്‌ ഇൻക്ക് കുട്ട്യാളില്ല ഏല്ല
പഠിക്കിണിണ്ടോ
ഞാപ്പ പഠ്ച്ച കൈഞ്ഞു
അതെ എന്തിനായ്ന്നു പഠ്ച്ചിനെ
ഞാന് പി പി ടി ടി സി
അതെയോ ആഹ് ഇനി വർക്ന് കേറാണ്ടാവ്ലേ
ആഹ്
ഇൻക്കീ രണ്ടാള് ഓല് ഒരാള് അഞ്ചാങ്ക്ളാസ്സില് ഒരാള് എൽ യു ഏഹ് വ ഒന്നില്
ഏഹ്
മു ഫസ്റ്റിത്തെ മോള് രണ്ടാമത്തത് മോന് ഓല്സ്കൂൾക്ക് പോയ്ട്ടിണ്ട് ഓൽത് പർഞ്ഞയ്ച്ച് കയുമ്പോക്കൊരു യുദ്ധാണ്
അതെ
ഉം ഭക്ഷ്ണക്കെ വീട്ടില് ഉമ്മ ഉപ്പ രണ്ട് എളേച്ചമ്മാര് രണ്ട് നാത്തൂമ്മാര് എ ന ഓലൊകെ കല്യാണം കഴിഞ്ഞിട്ടിണ്ട് ഇപ്പൊ ഞങ്ങളും ഉമ്മി ഇപ്പും എളേച്ഛെനും കുട്ട് ഓലുണ്ട്
ഹസ്ബന്റിവ്ടെ നാട്ട്ലാ
ആഹ് അതെ അതെ നാട്ട്ലിണ്ട്
തന്റെ
ഓഹ് ഇന്റെ നാട്ട്ലാണ്
ആഹ് ആഹ് ആഹ് എവ്ടേണ് പഠ്ച്ചീന്നത്
ഞാന് പഠിച്ചിനത് ഏഹ് രു കോളേജിലാണ് അർബിക് കോളേജ് പോൽത്തൊരു കോളേജാണ്
ആഹ് ആഹ് എവ്ടെനു
അത് കടങ്ങല്ലൂരാണ്
ആഹ് ആ ഭാഗത്ത് ആഹ്
ആഹ് അതെ
ഒരു വർഷത്തെ ടി ടി സി ആയിര്ന്നോ
ആഹ്
ട്രെയിനിങ്ങൊക്കെ കൈഞ്ഞ അയ്ന്റെ
ആഹ് ട്രെയിനിങു എക്സാമൊക്കെ കഴിഞ്ഞിപ്പം റിസൾട്ടൊക്കെ വന്ന്
ഞാന് ലാബില് വർക്കെയ്യ്ണ്ട്
ഏഹ് എവ്ടെ
ഇവിടെ പാണ്ടിക്കാട് അട്ത്തന്നെ പിന്നെ എന്താ സ്പെഷ്യലൊക്കെന്ന്
ഇപ്പൊ പോവലൊന്നുല്ല
അ ഇന്നിപ്പൊ മോന്റെ കൈയ്യെ ഒട്ഞ്ഞീനു അപ്പൊ പിന്നെ രണ്ട് എല്ല് പൊട്ടിണ്ട് അപ്പൊ ഞാന് അതിന് വേണ്ടീട്ട് ലീവാ ക്കിതിന് അപ്പഞ്ഞ് ഈ മാസ ഇഞ്ഞിപ്പോ സ്കൂളു തൊർന്നിലേ അപ്പഞ്ഞട്ത്ത മാസം മുതൽ സ് സ്റ്റാർട്ട് ചെയ്യണം
ആഹ് ആഹ്
അപ്പൊ ഓന്റെ കയ്യ്പ്പൊ വലത്തെ കയ്യു ആയിരുന്നു അപ്പൊ എനിക്ക് എന്താ ഫുഡ് കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടെയ്നു അപ്പോപ്പിന്നെ ഞാൻ ഒക്കത്തിനും ഞമ്മള് വേണല്ലോ
ആഹ് അതെ
അപ്പ പിന്നാ അങ്ങനെ ലീവ് എടുത്തതേനു അപ്പൊ ഇനി അടുത്ത മാസം മുതല് ഓനിപ്പോ മാറി സ്കൂൾക്ക് പോക്കോടങ്ങി അപ്പ ഇനി അടുത്ത മാസം മുതൽ പോക്ക് തൊടങ്ങണം
ആഹ്
ഒന്നും ഇട്ത്തലീം
ഫുഡ്ക്കായൊ
ആഹ് ഫുഡായി എന്താ സ്പെഷ്യല്
സ്പെഷ്യല് പ്രത്യേകിച്ച് അങ്ങനൊന്നുമല്ല നമ്മ സാധണ്ടാക്കണ മാതിരി
ആഹ് ആഹ് ആരണ്ടാക്കല് ഫുഡൊക്കെ
ഇവിടെമ്മേണ്ടാക്കല്
ആഹ് ആരക്കെയള്ളത് വീട്ടില്
ഇവിടെ ഞാന് ഇമ്മ ഹസ്ബൻഡ് പിന്നെ ഇപ്പ
ആഹ് പെങ്ങന്മാരില്ലേ
ആഹ് പെങ്ങുള്ണ്ട് ഒര് കല്യാണം കഴിച്ചടുത്താണ്
ആഹ് ആഹ് എത്രയായിപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്
ഏഴ്മാസായി
ആഹ് കല്യാണം കഴിഞ്ഞീന് മുന്നേ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂംലേ
ഏഹ് കല്യാണം കഴിഞ്ഞന്റെ ശേഷാണ് എക്സാം ഒക്കെ കഴിഞെ കഴിഞ്ഞ മാർച്ചിനാണ് എക്സാം കഴിഞ്ഞെ
ആഹ് ഈ മാർച്ചില് ഇപ്പൊ രണ്ട് മാസം ആട്ടേള്ളൂ കഴിഞ്ഞിട്ട്
ആഹ് അതെ
ആഹ് പ്ലസ് ടു കഴിഞ്ഞങ്ങാണ്ടാണോ പഠിച്ചിനത്
ആഹ് ഞങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ ഡിഗ്രിയും കൂടണ്ട്
ആഹ് ആഹ്
ഡിഗ്രി മൂന്ന് വർഷം
അപങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ്കാണ്ട് ഈ കോഴ്സ് ഇടു ഇടുത്തക്കേ
ആഹ് നമുക്ക് ഡിഗ്രിന്റെ കൂടെന്നെ ചെയ്യാം ഇനിയിപ്പോ ഡിഗ്രി എടുക്കാൻ കഴിയാ ത്തോരാണെന്നുണ്ടെങ്കില്
ആഹ്
നമുക്ക് പി ടി ടി സി മാത്രംട്ത്തെ പഠിച്ച
ആഹ് ആഹ് അപ്പൊ ഇതില് എങ്ങനെ ഫീസും കാര്യൊക്കെ വരുന്നത്
ഫീസ് പി പിടിടി സി മാത്രംമാണെന്നുണ്ടെങ്കില് ആഹ് ആറൊള്ളൂ
ആഹ് ഡിഗ്രിയുംപാടെ ഉൾപ്പെടയാണെങ്കിലോ
പത്ത് ഒരു വർഷത്തിന് പത്ത്
ആഹ് അപ്പ അങ്ങനെകുമ്പോത് മൂന്ന് വർഷത്തെ കോഴ്സായിട്ട് വ വരുന്നുണ്ടോ
എങ്ങിനെ പി പി ടി ടി സിയോ
പി പിഡിഡി സിയും ഡിഗ്രിയുംപാടെ ഉൾപ്പെടുമ്പോ
ഇല്ല പി പി ടി ടി സിയ ഡിഗ്രിയും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് മതി
പത്ത് മതി ആഹ് അപ്പൊ മൂന്ന് വർഷത്തെ സർട്ടിഫിക്കറ്റ് കിട്ടുവോ ഡിഗ്രിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടോ
ഡിഗ്രി സെക്കൻഡ് ഇയർക്കും തേർഡ് ഇയർക്കും വേറെ വേറെ പൈസ കൊടുക്കണം പത്തായിട്ട് അങ്ങനെ ഡിഗ്രിക്ക് മാത്രം മൂന്നുണ്ടാവും
ആഹ് ആഹ് അതാണ് ഞാൻ ചോദിച്ചത് ആഹ് അപ്പൊ ഇതില് ഇപ്പ ഡിഗ്രി കൈ കോഴ്സ് ഇജ് ഡിഗ്രി കംപ്ലീറ്റഡ് ആയിട്ടാണൊ എന്ന കാണിക്ക അനക്ക് ഇഞ്ഞിഅപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒന്നും പഠിക്കണ്ടാ ആവിശ്യില്ല
അല്ല അത് അത് വേറെ പഠിക്കണം ഡിഗ്രി സെക്കൻഡ് ഇയറും തേർഡ് ഇയറും പഠിക്കണം പക്ഷെ ഫസ്റ്റ് ഇയർ ഇത് കഴിയുമ്പോക്ക നമ്മുക്ക് പി പിടി ഡി സി ആവും ഇനഞിപ്പം നമുക്ക് അഥവാ പോവാൻ കഴിഞ്ഞിട്ടില്ലങ്കില്
ഹാ
ജോലിക്ക് കേറണം എന്നുണ്ടെങ്കിൽ നമക്ക് കേറാലോ എവിടെയങ്കില സ്കോപ്പ്ണ്ടായല്
ആ അങ്ങനെ നോക്കുന്നുണ്ടോ എവിടെേലും
ഏ ഇപ്പ നോക്കുന്നില്ല കൊറച്ച് കായിയെട്ട്ന്ന് വിചാരിച്ച്
ആഹ് പിന്നെ ബേക്കെക്കെ നിന്ന് കഴിഞ്ഞ എന്താറയാ നമ്മള് പിന്നങ്ങ് താല് പര്യം ഇല്ലാതാവും ആ എക്സാം കഴിഞ്ഞൊക്കെ നമ്മൾ നോക്കാണെങ്കില് എവിടേലൊക്കെ കിട്ടികഴിഞ്ഞ് പിന്നെ അങ്ങനെ ലെവല് പോവും പിന്നെ കൊറച്ച് കഴിഞ്ഞാല് നമ്മള് പ്രെഗ്നന്റ് ആയി പിന്നെ കുട്ടിളായി അങ്ങനെ ആ ഒരു മെയിന്റ്കൂടി പോവും
അല്ല പിന്നെ ഇവിടുത്തോൽക്ക് താല്പരില്ല താല്പര്യം ഇല്ല
പഠിക്ക എന്താ വർക്കെയ്യാനോ
എനിക്കല്ല ഇവിടുത്തോല്ക്ക് താല്പ താൽപര്യല്ല പഠിക്കണങ്കി പിന്നെ അങ്ങനെ ആഹ് അതെ അങ്ങനെ പൊറക് തിന്ന
ഏഹ് കാരണം നമ്മ ത പാട് എന്താ ചെയ്യാൻ താല്പര്യം ഇണ്ടായി ക നമ്മള് പിന്നാക്കന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നള്ള പ്രശ്നങ്ങളായിരിക്കും ഇതൊക്കെ
ആലെ
പിന്നെ പിന്നെ ഓര് സ്കൂൾക്ക് എൽ കെ ജി ചേർക്കട്ടെ എന്നങ്ങാണ്ട്
ആഹ് തൊടർന്നാ പിന്നെ പിന്നെ അങ്ങനെ പൊയ്ക്കോളും
ആഹ് തൊടർന്നാ പിന്നെ അങ്ങനെ ആഹ് ലെവലിലങ്ങനെ പൊയ്ക്കുള്ളു എനക്ക് തന്നെ കല്യാണം കഴിഞ്ഞ്ങ്കാണ്ട് പിന്നെ പ്ലസ് ചെയ്തങ്ങാണ്ട് പിന്നെ ഞാന് കല്യാണം കഴിഞ്ഞിട്ട് കമു കുട്ടി ഉണ്ടായിട്ടാണ് പിന്നെ ഇത് പഠിച്ചത് ലാബിന്റെ അത് കഴിഞ്ഞങ്ങാട് പിന്നെ ചെറിയ കുട്ടി ആയപ്പൊ പിന്നെ അങ്ങനെ നിർത്തിവെച്ചു പിന്നെ ഓര് വലുതാട്ടെ സ്കൂൾ ആർക്ക ചേർക്കട്ടെ അണങ്ങാ പിന്നെ അങ്ങനെ നിന്നു അതാണ് അതങ്ങ പിന്നമ്മള ആഹ് ടച്ചാണ് വിടാണ് പിന്നെമ്മക്ക് അയ്മ്മേക്കൊരു മെയ്റ്റെ ണ്ടാവുല്ല പിന്നെ വല ഉസ്കൂൾക്ക് ചേർത്തി തൊടങ്ങിയിട്ടാണ് ഞാൻ പോക്ക് തൊടങ്ങിയത്
അപ്പൊ പ്രത്യേകിച്ച് കോഴ്സ് ഒക്കെ എട്ത്തു പഠിച്ചാണന്നൊണ്ടെങ്കി തന്നെ ബുദ്ധിമുട്ടാണി നിർത്തി വെച്ചാല് അതൊടർന്ന് പോയല് നമുക്ക് ഫുള്ളായിട്ട് ആകാം അത മറ്റേ ആവുമ്പൊ നമ്മൾ കൊറച്ച്നറക്കും കൊറച്ച് ഓർമ്മണ്ടും അങ്ങനാരിക്കും
എന്റെ വീട്ടിലിന്നിട്ട് ആരുക്കെള്ളേ
ഇന്റെ വീട്ടിൽ ഉമ്മ അപ്പ പിന്നെ രണ്ട് മൂന്ന് രണ്ട് അനീത്തികള്
ഓരോക്കെ പഠിക്ക
ആഹ് ഒരാൾ പ്ലസ് ടു ആണ് ഒരാൾ എട്ടക്ലാസാണ് അയില്ല
ഓഹ്
ഇങ്ങള വീട്ടിലൊ
ഇന്റെ വീട്ടില് ഉമ്മിയും ആഹ് ഉമ്മയും രണ്ടാങ്ങളാരും ഞാനും
ഉം
അവിടെ മൂന്നുട്ടികള് പിന്നെ ആങ്ങളാര് കല്യാണം കഴിച്ചക്ക്ണു ഓൽക്കോരോ കുട്ടിയോളു ആങ്ങളാരെ കല്യാണം കഴിഞ്ഞിട്ടിണ്ട്
അതെ
ആഹ് അങ്ങനെ ഇമ്മ ഇപ്പൊക്കെ നാട്ടിൽ ഇവടെ നാട്ടിലില്ലേ ആഹ് ഇപ്പാക്കൊക്കെ എന്താ പണി
ഇപ്പ വണ്ടി പോവല
ആഹ് എന്തിന്റെ വണ്ടിയാണ്
വല്യ വണ്ടിലു പോവും പിന്നെ ഓട്ടർക്ഷ അങ്ങനത്തെ വണ്ടിലൊക്ക് പോവും
ആഹ് ലോഡ്കൊണ്ട് പോവേ
ആഹ് അതെ
ഡെയ്ലി വരൂരെ
ഉം ഇപ്പം ഡെയ്ലി വരുവെച്ചാല് ഇപ്പം എപ്പഴെങ്കിലൊക്കെ പണി ഇണ്ടാവുള്ളൂ വല്യ വണ്ടിത്തെ ആര് ഇണ്ടാവുന്ന ടൈമ് ഒരു ദിവസം അല്ലെ രണ്ടൂസം അങ്ങനെ പിടിക്കു നമ്മൾ വിട്ട് സ്ഥലത്ത് തമിഴ്നാട് കർണാടക അവിടെയൊക്കെ പോകും
ആഹ് അങ്ങനെ പോകണ്ടാവല എന്ത് എന്തെക്കെ ലോഡ് ഉണ്ടാവോ എന്തിന്റെ ലോഡ ആണ് അവല്
അടുക്കന്റെ അടുക്കന്റെ സീസൺ ആകുമ്പോാണ് കൂടുതൽ പണിക്കുണ്ടാവുക
ആഹ് ആഹ് അടക്കണ വണ്ടി ആഹ് അപ്പൊ പിന്നെ മഴയത കൊണ്ട് പിന്നെ ഒന്ന് കുറച്ച് കുറവ് കേക്കാറ ഇപ്പോ
ആഹ് അതെ
അപ്പ അങ്ങനെ പോയി കഴഞ്ഞ പിന്ന രണ്ട് ദിവസ ഒക്കെ കയ്യക്കാറ് വരുമ്പലേ
കൂട്ട സ്ഥലത്ത നിന്ന് അടുക്ക കൊണ്ടുവരാന പിന്ന അതേപോലെന്നെ മുതലളിമാരെ കൂടെ പൈസ കൊടുക്കാനൊക്കെ ഉണ്ടാവുമല്ലോ
ആഹ് ആഹ്
അപ്പ അങ്ങനെ ഡൈവറായിട്ട് പോകും
എന്റെ ഹസ്ബന്റിന് എന്താണ
അത് ഫാബ്രിക്കേഷന്
ആഹ് നാട്ടിൽ കൂടെ തന്നെ എന്താ രണ്ടും എന്ത അടപ്പ ഉപർക്ക് വരങ്ങ
ആഹ്
ഇവര് അടപ്പ് മൊത്തത്തില്ൽ ചെയ്യോ ഫെറോസമെന്റിറിലൊക്കെ ചെയ്യോ അത നൂറാൾ മാത്ര
ഫുള്ളുണ്ട്
ഫുള്ളായിട്ട് എന്താ അലമാര ഫുള്ളായിട്ട് ചെയ്ത കൊടുക്കണ്ടാവും അല്ലേ
ആഹ് അതെ
ഉം
പിന്നെ നമ്മള് ഈ അടുക്കള തന്നണ ഇതൊക്കെ ഇണ്ടാവല്ലോ തട്ടുകള്
ആഹ് ആഹ്
അങ്ങനത്തൊക്കെ ചെയ്യും
ഇപ്പൊ പിന്നെ ഓരോ സീസൺ വീട് പണി ഇതൊക്കെ ആകുമ്പോ ഇന്നില്ലേ വർക്ക് ഇല്ല എന്നിട്ട്
ഏഹ്
ഇന്ന് പോയിട്ടില്ലേ വർക്കിന്
ആന്ന് വർക്കി പോയില്ല ആഹ് കുടിരിക്കലള്ള ടൈംമാണ് കൂടുതൽ തിരക്കായിരിക്കും ആഹ് ഒൻപത് മണി അമ്പരൊക്കെ ആവുമ്പോ പോവും
ആഹ് ഹ് എങ്ങനെ എന്താണ് ആഹ് അവിടെ അങ്ങനെ ക അത് കഴിച്ചണം കൊടുക്ക ക്കണല്ലോ
ആഹ് അതെ
ഇനിയിപ്പോ കുറച്ച് തിരക്ക് കൂടും എന്താ ഇനിപ്പോ നറബിലവൽ അങ്ങനെ കുറെ ഇതാവുമ്പോക്ക് ഓണം ഇതൊക്കെ ആകുമ്പോക്ക ഇങ്ങനെ കൂടുല്ലോ തിരക്കുകള്
ആഹ് പിന്നെത് കഴിഞ്ഞാല് പിന്നെ കൊറവായിരിക്കോ
ആഹ് ആഹ്
ഇപ്പ കൂടുതൽ ഇപ്പ നമ്മളെ പോലത്തരൊക്കെ എബി ലെവലിനാണല്ലോ വർക്കുക
അതാണ് വലുമ്പകിഞ്ഞിപ്പോ അതിന് ഈ പണിന്റെ തിരക്കക്കാറ പെ ന ബിലലാവകുമ്പൊക്ക്
ആഹ് അതെ
ഇപ്പൊ മൂന്ന് മാസയെന്ന് പറയും പോലെ ഉള്ളല്ലോ.
ഉം ഉം
ഇവരെപ്പോ എങ്ങനെ.
പിന്നെന്താ
പിന്നെ എന്താ നല്ല വിശേഷം, ഞങ്ങൾ ഇതേമാതിരി വീട് വെച്ച്. ഇതേമാതിരി ആഹ് ഇനിയിപ്പോ തേപ്പ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി, ഇപ്പോ ഇതേമാതിരിക്ക്. തട്ടാള് ഇങ്ങനെ ഇടാനുണ്ട്, അപ്പൊ ഇനി ഫെറോസിമെന്റന്റെ തട്ടാൾ ഇടേണ്ടത് മറ്റേത്. ആഹ് ഫിബ്രെക്കേഷന്റെ തട്ട് ഇടണം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ.
ഉം
ഉം ഓരോ സ്റ്റെപ്പുകൾ ആവുമ്പോഴാണ് ഓരോ ആഹ് ജോലിക്കാരെ അന്വേഷിക്കുക.
ആഹ് അതെ.
അങ്ങനെ
പിന്നെ ഇണ്ടാക്കുമ്പോ നല്ല രീതിയിൽ ആവും മണം, വേണ്ട.
ഉം
എന്നാ ആയിക്കോട്ടെ ശരി അതെ.